വിചാരിച്ച് ഇന്ന് ക്ലാസ്സിന് പോയതായിരിക്കും ഇന്ന്അനക്കൊ ഒന്നും ഇല്ലാത്തൊണ്ട്
ഇല്ല ഒട്ടും വയ്യായിരുന്നു ആ
കാണുവ നിന്നലെ മെസേജ് അയിച്ചല്ലേ വയ്യന്ന് പറഞ്ഞഞ്
ഉം
പിന്നെ രാത്രി പിന്നെ മെസ്സേജ് പിന്നെ അയച്ചിട്ട് രാവിലെ ഒന്നും അനക്കൊന്നുമ ഇല്ലാന്ന് ഞാൻ വിചാരിച്ച് സാധാരണ ഈ ക്ലാസ്സിന് പോകുമ്പോഴായിരിക്കുവല്ലോ മെസ്സേജ് ഒന്നും ഇല്ലാത്തത്
രാവിലെ
അങ്ങനെ വിചാരിച്ചിരുന്നതാ അങ്ങനെ വിചാരിച്ചിരുന്നതാ ഞാൻ ഇപ്പം മാറ്റംുണ്ടോ
ഉറങ്ങിയില്ല രാവിലെ ഇന്നലെ തൊട്ടേ എനിക്ക് വയ്യായിരുന്നു ഇപ്പൊ ഇച്ചിരി കുറവുണ്ട്
ആഹ് ആഹ്
കുറഞ്ഞ് വരന്ന്
ഉം കുളിച്ചാ രാവിലെങ്ങ
ഇല്ല എന്നിട്ട് ഞാൻ കുളിക്കാനൊന്നും പോയില്ല
ആണോ
എനിക്ക് നടക്കാൻ വയ്യ നടക്കുമ്പോഴത്തേും വേദനയാാണ് ഞാന് ബെഡിൽ തന്നെ കിടക്കവാ ഞാൻ ഇപ്പഴാ കഴിച്ച
ുന്നുണ്ടോ
രാവില ഒന്നും കഴിച്ചില്ലായിരുന്നാ ഇപ്പഴാ ഇപ്പഴാ ചോറ് കഴിച്ചേ രാവിലെ ഒന്നും തിന്നോ ഒന്നുല്ല വയ്യായിരുന്നു തിന്നാനൊന്നും
വെള്ളം കുടിക്ക് ചെ ട്ടനും ചേച്ചിയൊക്കെ പോയോ തിരിച്ച്
ആ ചേച്ചി ഇന്നലെ പോയി
അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുുവന്നന്ന് പറഞ്ഞാണോല്ലോ
ഇവിടെ ഇവര് നേരത്തെയും കണ്ടിട്ടുള്ളണ്ട് അങ്ങനെ അത്രയും രൂക്ഷായിട്ടന്നന്ന് പറയ സദ്്യതല്ലന്നെ
ആണോ ചേച്ചിക്ക് വയറുവേദന എടുക്കാറുണ്ടോ അങ്ങനെ
ഇങ്ങനെ വേദനന്നും നിൽക്കാറില്ല
ആണോ ഉം ഇത് എനിക്ക് തോന്നന്ന് മരുന്ന് കഴിച്ചതിന് പിന്നെ ഈ ആദ്യമായിട്ടാ തോന്ന അല്ലേ
ആഹ് മരുന്ന് കഴിച്ചിട്ട് ആദ്യമായിട്ടാ വേർ വേന ഇങ്ങനെ വന്ന ഭയങ്കര വേറ് വേനായി്
ഉ ഉ എനിക്ക് തോന്നേ കറ്റൻചായ കുടിക്കുമ്പോ ഒരാശ്വാസം കിട്ടുമന്ന് അവിടെ പിന്നെ ചായയും ക കട്ടൻചായ ഒന്നും കുടിക്കത്തില്ലല്ലേ
ചായ കുടിക്കത്തൊന്നില്ല പിന്നെ ഇന്ന് ഇന്ന് ഇന്നലെ പിന്നെ അഞനെ വേദന എടുത്തനക്ക് ആുമ്പം കുട ിക്കാന എന്ത തോന്നട്ടില്ല
കട്ടൻ ചായ കുടിക്കുന്നത് നല്ലയാാ വയർ വേദന മാറും.
ഇന്ന് രാവിലെ കുടിച്ച് കട്ടൻ ചായ ഉം
ആഹ് പക്ഷെ ഒരു ആശ്വാസം കിട്ടും കട്ടൻ ചായ കുടിക്കുമ്പോ വയർ വേദനയ്ക്ക്. ആ ഉലുവാ വെള്ളം ഉലുവാ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ എന്തായിരുന്നോ.
ഓഹ് ഞാൻ സാദാ വെള്ളം പോലും കുടിച്ചില്ല.
ആണോ വെള്ളം കുടിച്ചില്ലെങ്കിൽ യു റ്റി വരും.
ഒട്ടും വയ്യായിരുന്നു, വെള്ളം കുടിക്കാണെ അപ്പോ ശർദ്ദിക്കും.
ആണോ
അങ്ങ
എന്തായാലും അടു അടുത്ത മാസവും കൂടെ നോക്കും ഇങ്ങനെ തന്നെ വേദനയാണെങ്കി ആ കാണിച്ചെടുത്ത് തന്നെ ഒന്നൂടെ കാണിക്കും. ഉം അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് വല്ലേ അലോപ്പതി എങ്ങാനും നോക്കണം.
ഉം.
ആഹ്.
ഇന്നലെ എന്റെ കൂട്ടുകാരന്റെ നിശ്ചയാരുന്നു.
ആണോ വിളിച്ചില്ലേ.
ആ അവൻ അവൻ പറഞ്ഞു എന്നോടിങ്ങനെ ജസ്റ്റ് സൂചിപ്പിച്ചിങ്ങനെ നിശ്ചയം ആണെന്ന്. അങ്ങനെ വലുതായിട്ടില്ല. അവൻ വന്നില്ല അവൻ ഗൾഫില.
ഇവിടെ ദീദിക ദീദിക്കല്ലേ ദീദിയില്ലേ.
ആഹ്.
അവൾക്ക് കല്യാണാലോചനയൊക്കെ നടക്കുവാ.
ആന്നോ.
ആഹ് ആലോചന ബ്രോക്കർ ബ്രോക്കർമാരൊക്കെ ഓരോന്ന് കൊണ്ടുവരുന്നുണ്ട്, അവര് നോക്കുന്നുണ്ട്.
ഉം
അങ്ങനെ ഇന്നും എന്തോ രണ്ടലോചനയൊക്കെ വന്നന്ന് പറയുന്നു. അപ്പം അവിടക്ക് നിശ്ചയം ഒന്നും നടത്തുന്നില്ല. നിശ്ചയം നടത്താതെ ഉറപ്പീതു പോലെ കാണാം. ആ രണ്ടായിരത്തി ഇരുപത്തിേഴ് ആവുമ്പത്തേനും ഉണ്ട്
ആഹഹ് -അടുത്ത വർഷം
തുടങ്ങുമ്പത്തെന്നുണ്ട്
ആഹ്
ഉം. എന്ന് വെച്ചാൽ വരുന്ന ചിങ്ങത്തിലെങ്ങാണം ചിങ്ങം വൃശ്ചികം ആ ഒരു മാസക്കെ കാണും.
ഉം.
ഉം ഉം.
തഎന്ത് എന്റെ കൂട്ടുകാരന് അവൻ ഗൾഫിലാ അപ്പം മറ്റേ അഞ്ജലിയില്ലേ അഞ്ജലിയില്ലേ അഞ്ജലിയുടെ അങ്ങുതൊട്ടപ്പുറത്താഹ്, അഞ്ജലിയുടെ കസിനാണ് പയ്യൻ,
ഓഹ്.
നല്ല ബന്ധുക്കളാണ് അല്ല ഞങ്ങളെല്ലാരും ഒരുമിച്ച് പഠിച്ചതാ. പക്ഷെ അവൻ നേരത്തെ ജനിച്ചതാണ് പക്ഷെ ഞങ്ങളുടെ കൂടെണ് പഠിച്ച ച്ചത്. തൊണ്ണൂറ്റി ഒമ്പതിൽ ജനിച്ചതാ.
ഓ അങ്ങനെ.
തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ ലാസ്റ്റ്. പക്ഷെ ഞങ്ങടെ ഞങ്ങളുടെ രണ്ടായിരത്തി ഒന്നിന്റെ കൂടൊണ് അവൻ പഠിച്ചത് പക്ഷെ
ആഹ് ഇവിടെ ഇപ്പം ഒരാലോചന കൊണ്ടുവന്നായിരുന്നു. രീതിക്ക് അവർക്ക് അത് താല്പര്യം ഇല്ലന്ന് പറഞ്ഞ പിന്നെ വിജിലൻസിനിന്ന് എന്തോ ഒരു ആലോചന വന്നു വിജിലൻസിൽ ജോലിയുള്ള അത് നോക്കാന്നും പറഞ്ഞിക്കോ മീൻസ് ഗ്രഹനിലയൊക്കെ കൊണ്ട ച്ചു നോക്കിയിട്ട് ന ആ മൃതയിലാ നഴ്സ
ആഹ
അവള് ഈ വർഷം ഇറങ്ങുവ അവിടുന്ന്
അതെന്താ
വൃഷേ അവിടെ ഭയങ്കരേ പാടാ ഉം അവിടെ ഭയങ്കര പാടാ നഴ്സന്മാർക്കൊക്കെ ഭയങ്കര പണിയാ അവിടെ രണ്ട് വർഷം അവള് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിന്നേ ഉള്ളൂ കഴിഞ്ഞ വർഷേ ഇറങ്ങണ്ടെന്ന്തര പിന്നെ അവര് വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് നിർബന്ധിച്ച് അവളെ ഒരു വട്ടോടെ നിർത്തി ഒരു വർഷോടെ അത് നിന്നിട്ട് അവക്ക് ഇനി മറ്റേ പുറത്തോട്ട് പോവാനുള്ള ഓയി റ്റിയുടെ എക്സാമിന് വേണ്ടീട്ട് പഠിക്കാനേ ജർമ്മൻ ഭാഷയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവള് നിർത്തി ചെയ്യുവാ എന്നട്ട് ആരെങ്കിലും പൊറത്തുള്ള ആരെങ്കിലും ചെർക്കന്മാരാന്നെങ്കി കൊണ്ടുപോവല്ലോ
ആഹ് അങ്ങനെ നോക്ക് ന്നാ. ഇവിടെള്ളവരെ നോ ക്കണ്ട പൊറത്തുള്ളവരെ നോക്കിയാലും മതി. പൊറത്തുള്ളവര് എല്ലാവരെയും നേഴ്സുമാരെയാ നോക്കുന്നത്.
ക്ക്യാണെങ്കി ഇപ്പം നടത്തണംന്നാള്ളരി ഇതിലാണ്. അവക്ക് ഇനിയിപ്പ മൂന്നോ നാലോ വർഷോങ്ങാണ്ടല്ലോള്ളു മുപ്പത് വയസാവാൻ
അത്രേയുണ്ടോ
ഉം നിങ്ങക്കൊക്കെ ഇനി അത്രയും വർഷവും കൂടെ കഴിഞ്ഞ മുപ്പത് വയസ്സാവും ഇരുപത്തി നാല് വയസ്സുണ്ട് അഞ്ചു വർഷോടെ കഴിഞ്ഞ നുപ്പതിലോട്ട് കടക്കുകയാണ്.
അങ്ങനാ ഇത്രയില്ലേ ഞാൻ വിചാരിച്ചോളപ്പ ഒരുപാട് പഠിച്ചെയാന്ന്.
അഞ്ച് വർഷം
ഇനി അഞ്ചു വർഷം ന്നൊക്കെ പറഞ്ഞപ്പൊ ഞാൻ പേടിച്ചു പോയി
ആഹ്. പിന്നെ വേരെന്തുവാ? എന്തായാലും നോക്ക് ഈ അടുത്തവട്ടം കൂടെ വയറുവേദന ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ സ്‌ക്യാൻ ചെയ്യാൻ മടിക്കണ്ട ആഹ്. അ ഹോമിയല്ലേ കഴിച്ചേ
ആന്ന് ആന്ന്.
ഉം കൊറവില്ലെങ്കി ഒന്നുകൂടെ പോയി കാണീര്. അവിടെ എന്ന് ഈ മാ ഈ മാസ എത്ര ദിവസം വരെ ഡിസ്ചാർജ് ഉണ്ടന്ന് നോക്ക്
ഉം
ഉം അതാവുമ്പോ നമുക്ക് അറിയാൻ പറ്റുവല്ലോ മറ്റേതിന്റെ ആണോന്ന്
പഴയത് കൂട്ടാണോന്ന് നോക്ക്. ആര്യചേച്ചിക്കും എന്തോ ഇങ്ങനെ വയറുവേദന വന്നിട്ടുണ്ട്ന്ന് പറയുന്ന്. എന്റെടുത്ത് അന്ന് നമ്മടെ അടുത്ത് ലൈബ്രറി വെച്ച് പറഞ്ഞില്ലായിരുന്നോ?
അവര് എല്ലാരുടെ നിക്കുന്ന ഫോട്ടോ ഇട്ടേക്കുന്നെ. മറ്റേ ചേച്ചിടെ കൊ ച്ചിനെ കാണാൻ പോയതായിരി
സൂര്യചേച്ചിടെ ഹസ്ബൻഡ് വെരുവാ.
ആന്നോ.
ഓണത്തിന് സെപ്റ്റംബർ
നീ മെസേ അയച്ചോ?
ആഹ് ഞാഇന്നലെ മെസ്സേജ് അയച്ചായിരുന്നു ചേച്ചിടെ അടുത്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞായ്ര്ന്ന്. അന്നേരം ഏഹ് മെസ്സേജ് അയച്ചപ്പ ഇതുപോലെ ചേട്ടൻ വരുന്നെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ച് വരുവോ ഇപ്പോഴെങ്ങാണം വരുവോ വിളി ക്കാറുണ്ടോ ന്നൊക്കെ ചോദിച്ചു അപ്പഴാ പറഞ്ഞത് ഇതുപോലെ ഏഹ് ഓണത്തിന് വരുമെന്ന് പറഞ്ഞ്.
എനിക്കൊ ന്നു ഒരു വർഷായെന്ന് തോന്നുന്നു പോയിട്ട്.
ആഹ് ഒരു വർഷവായിന്ന് തോന്നുന്ന്. ആഹ്
ഉം
ഉം
നന്നായിട്ട് ഇരിക്കും അപ്പം ചേച്ചി
ഇപ്പൊ കൊഴപ്പ ഇല്ല.
ഞാനിപ്പം പി എസ് സി ജയിച്ച് പി എസ് സി കുടിക്കാനണ്ടോകുന്നു അപ്പൊ ഞാൻ ബ
ചേച്ചി പുത്തൂരാണ് പി എസ് സിക്ക് പോണ്.
ആഹ് അപ്പൊ എന്നോട് ചോദിച്ചു സൂര്യക്കെ കാണാറുണ്ടോ വിളിക്കോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞാ വിളിക്കൂന്ന്.
ആഹ്. ഇവിടെ ഞാൻ രണ്ട് പൈനാപ്പിൾ നിക്കുന്നുന്ന് പറഞ്ഞില്ലേ. അതില് ഒരെണ്ണം അങ്ങ് ചരിഞ്ഞ് അത് വിളഞ്ഞിട്ടായിരിക്കുവോ?
കളറ് വെച്ചോ?
കളർ എന്ന് വെച്ചാ മുള്ള് പരന്ന് അതിന്റെ.
മുള്ള് പരന്നെങ്കി വെളഞ്ഞു കാണത്തില്ലയോ എനിക്ക് എനിക്ക് അതിന്റെ അളവെന്നും അറിഞ്ഞുടാ.
എനിക്കും അതിന്റെ ഇതൊന്നും അറിഞ്ഞു കൂടാ പക്ഷെ ഇനി വിളഞ്ഞെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഒരു ഒരു യെല്ലോ കളറുണ്ട്. ഇത് ആരെങ്കിലും റോഡേ കൂടെ പോകുന്നവര് കൊണ്ട് പോകും മിക്കവാറും.
വിളഞ്ഞെങ്കി ഒടിച്ചു വെക്ക് പഴുക്കും പിന്നെ വിളഞ്ഞെങ്കി.
അതാ.
അമ്മ അമ്മ അല്ല അമ്മയ്ക്കും അച്ഛനും അറിയായിരിക്കുല്ലോ കാണുമ്പോ?
അച്ഛൻ അച്ഛൻ വന്നിട്ടേ. ചോദിച്ചിട്ട് കണ്ടിക്ക അല്ലെങ്കിൽ അച്ഛന് ഞാൻ ഇപ്പം ഉം കണ്ടിച്ചു വെച്ചാലേ. അച്ഛൻ പറയും വെളഞ്ഞില്ലെന്ന് എന്തിനാ യിപ്പം. പിച്ചിയേന്ന് ചോദിക്കും അപ്പൊ പിന്നെ ആഹ് അവർ ക്കറിയാലോ കറകട് അതെന്താന്ന് നി അറിയാവോ കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ആഹ് അന്നേരം പോത്തിനെ കെട്ടാ വന്ന ആരോ അത്. ഒടിച്ചൊണ്ട് പോയി പോത്ത് തിന്നതാണോ ഒടിച്ചതാണോന്ന്. അറിയാൻ വയ്യായിരുന്നു ഉം പോത്തിനെ പോത്തും ഇല്ലായിരുന്നു ഞങ്ങള് വന്നപ്പം.
പൈനാപ്പിളും.
പൈനാപ്പിളും ഇല്ല. അപ്പം അങ്ങനെ ഉള്ളരിത് കൊണ്ട് റോഡ് സൈഡ് ആവുമ്പോഴേ ഈ ആൾക്കാര്. ഇപ്പ അങ്ങനെയൊന്നും ഇല്ലല്ലോ.
വരുവാ കാണുക ഒടിക്കുവാ.
ആഹ് അങ്ങനെ ഇതിപ്പം നന്നായിട്ട്. പഴുപ്പിക്കാം ഞാൻ പറയാം പഴു കുന്തം ഉം പൈനാപ്പിളിന്റെ കേക്ക് ഉണ്ടാക്കാം. കോപ്പം.
പൈനാപ്പിള് പിന്നെ അങ്ങനെ മേടിച്ചിട്ടൊന്നുമില്ല.
ഉം ഉം ഹാഫ് കെ ജിയുടെ എത്ര പൈനാപ്പിള്.
പൈനാപ്പിള് എത്ര നാനൂറ്റമ്പത് അഞ്ഞൂറോ അങ്ങാണ്ടാ.
ഉം അത്രയുണ്ടോ അത്രേ ഉള്ളു ഉം.
ഉം.
ഞാൻ ഒരു ദിവസം ഓർഡർ തരാം പൈനാപ്പിളിന്റെ.
ഉം പൈനാപ്പിള് നല്ല ടേസ്റ്റാ.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരൂ പണ്ട് ഞാൻ ഉണ്ടാക്കി മേടിച്ചില്ലായിരുന്നോ മറ്റേ മാവിടി കൊണ്ടുപോവാൻ അത് അവർക്കും ഇഷ്ടപ്പെ ട്ടാരുന്നു സൂപ്പർ ആയിരുന്നു അത്.
ഉം പൈനാപ്പിൾ എനിക്ക് എന്റെ പേഴ്സണലി ഫേവറേറ്റ് ആണ്.
എനിക്കും ഇഷ്ടപ്പെട്ട് അത്. ഞാനേ അത് അവിടുന്ന് പാത്രത്തിനകത്ത് ആക്കി കൊണ്ട് വന്നാരുന്നു. വീട്ടില് കൊണ്ടുവന്ന് കൊടുത്ത് അനസ് സ്വരചേച്ചിക്ക് ഒക്കെ കൊടുത്തായിരുന്നു ഇഷ്ടപ്പെട്ട് എല്ലാർക്കും. ഉം.
പൈനാപ്പിള് കൂടുതലേർക്ക് അലർജിയുണ്ട്
ആഹ് ആഹ് ഇണ്ട് ഒണ്ട് എനിക്ക് പണ്ട് അലർജി ആയിരുന്നു എനിക്ക് മറ്റേ ട്രോൻസ്ലേ റ്റിസ് വരുവര്ന്ന് ഉം പൈനാപ്പിൾ കഴിച്ച ഉം ഇപ്പോ കൊഴപ്പ ഇല്ല പയർ വേദന എടുക്കല്ലേ ആഹ് എന്നോട് ഒരു ദിവസം പറഞ്ഞായിരുന്നു വയറ് വേദന എടുക്കുന്ന് പൈനാപ്പിൾ കയിച്ച
അതുകൊണ്ട് ഇവിടെ മേടിക്കാ സു അങ്ങനെ അമ്മയ്ക്ക് വയറുവേദന ഒരു വട്ടം ഞാൻ അമ്മ നിർബന്ധിച്ച് തിറ്റിച്ച് അമ്മക്കന്ന എന്റെ പൊന്നേ ഭയ്ങ്കര വയറ് വേനായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പിന്നെ കൊടുത്തിട്ടില്ല
ഉം എനിക്ക് പാല് മേടിക്കാൻ പോണം വെക്കെട്ടെ
ആഹ് ശെരി ശ്
ശെരി ഒക്കെ